അഹ സുഖാണോ?
ആഹ് സുഖാണ് എന്താ അവിടുത്തെ വിശേഷം?
ഞാനും എന്റെ ഫ്രണ്ടും ഇപ്പം ഇങ്ങനെ ലഞ്ച്.. ലഞ്ച് ബ്രേക്കിനുറൂമിൽ വന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചുപോവാൻവേണ്ടി നിൽക്കുവ
ഓ.. അങ്ങനെയല്ലേ?
നിങ്ങളുഭക്ഷണം കഴിച്ചോ?
ആഹ്.. ഞാൻഭക്ഷണം കഴിച്ചു. എന്താനിങ്ങൾക് സ്പെഷ്യല്?
ഞങ്ങൾക്കിന്ന്.. ഏ.. ഉള്ളിച്ചമ്മന്തിയും, പിന്നെ- മുട്ടപൊരിച്ചതും.
അ ശരി ഓ വളരെ സിമ്പിലയാ- ഭക്ഷണംലേ, രുചിയുള്ള ഭക്ഷ-
അതെ, അതെ, അതെ. അതുവേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ച- സാധനങ്ങളൊക്കെ വീണ്ടും, വീണ്ടും കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇപ്പോ പഠിക്കാനുണ്ടാക്കിയതാ.
ഓ.. അതുശരി. എന്തായാലും പൊതുവേ- മലയാളികൾക്കൊക്കെ- ഇഷ്ടമാണല്ലോചമ്മന്തിയും, ചോറും.
അതെ, അതെ യെനിക്കുനല്ലയിഷ്ടാ ചമ്മന്തി. പിന്നെയവൾക്കാണെങ്കിലും നല്ലയിഷ്ടാ. അപ്പോ പിന്നെഞങ്ങള- തുണ്ടാക്കാന്നുവിചാരിച്ചു. എന്താണ്?
എനിക്കും നല്ലയിഷ്ടമാണ്.
ആഹ്.. പൊതുവേ- നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ, അല്ലെ?
ആഹ്.. അതെ യതെ സത്യം.
ഉം.. നിങ്ങളെന്താ കഴിച്ചേ?
ഞങ്ങളെന്താപറയാ- നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല- ഞങ്ങള് ങ്ങളടെനാട്ടിലാണ്. ഫേമസ് ആട്ടല്ല ആഴ ചിത്ര മയാഴ-
ഓഹോ.. ഓക്കേയോക്കെ. എവിടെയാ? സ്ഥലമെവിടെയാ?
ഞാനിന്നുതമിഴ്നാടാപഠിക്കണത്.
ചെറിയ, ചെറിയചിക്കൻ റൈസാ. അതെ അതെ അതെ...
ആഹ്കേട്ടിട്ടുണ്ടോ, ഓഹോ.. ചേച്ചിയോ എന്താ പഠിക്കിണേ.
ചേച്ചിയവിടെ ഫിസിയോതെറാപ്പി.
ഓഹോ.. അതുശരി. ഞാൻ ഫാമ്- ഡി പഠിക്കണേ.
ഓക്കേ, ഓക്കേ.
അങ്ങനെ. ഫാമ് ടി ന്നുവരുമ്പോൾ, കുറേമരുന്നുകളുടെ പേരും, അതൊക്കെ പഠിക്കുന്നതല്ലേ?
അതുതന്നയാ, നല്ലപാടാണ്- പിന്നെയിപ്പമിത്, എല്ലാരുംപറയും സ്കോപ്പു കുറയുകയാണാഗ്രഹമിനി- പോകുംപോയ, തെങ്ങനെയാവുമെന്നറി- ഇല്ല, നമ്മളൊക്കെയാണേ- യാദ്യത്തെ കെടുകടക്കും പക്ഷേ,
ഉം.. അപ്പോയിത് നന്നായിട്ടു പഠിക്കാനുണ്ടോ? കുറേ?
ആഹ്ഒരുപാടു- പഠിക്കാനൊക്കെയുണ്ട്. പഠിക്കാനും കുറവൊന്നുമില്ല, പഴയതു പഠിക്കുന്ന പോലെ. എന്താന്നിപ്പൊയിനി അറിയാനുള്ളൂ. ആവശ്യത്തിനു പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ- അതിനതിന്റേതായ രീതി പഠിക്കാനുണ്ടാകുമല്ലേ? ഇതിന്കൂടുതല്മാറ്റുമോ ഓരോ വാക്കുകള്- ബുദ്ധിമുട്ട് പഠിക്കാന്- ഭയങ്കരഖനമേറിയ വാക്കുകളാ.
എനിക്കിഇഷ്ടമില്ല യീകെമിസ്ട്രി, ഞാനീ പ്ലസ്ടു, പ്ലസ്‌വൺ, പ്ലസ്ടു- കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി- കെമിസ്ടി കഴിഞ്ഞല്ലോയെന്നുള്ള സമാധാനമായിരുന്നു എനിക്ക്.
ഓഹോ.. അതു ശരി, എനിക്കിഷ്ടമാ ഞാൻ പ്ലസ് വൺ, പ്ലസ്ടുവിന് എനിക്കുനല്ല- മാർക്കുണ്ടായിരുന്നു കെമിസ്ട്രിയില്.
ആഹ്.. എനിക്കുമാർക്കത്യാവശ്യത്തിനുണ്ടായിരുന്നു. പക്ഷേയെനിക്കിഷ്ടമുണ്ടായിരുന്നില്ല.
ആഹ്.. എനിക്കെന്താ- കെമിസ്ട്രിയിഷ്ടപ്പെട്ടു- പഠിക്കുന്നൊരു വിഷയമായിരുന്നു.
ഓ.. എത്രമാർക്കുണ്ടായിരുന്നു, പ്ലസ്ടുവിന്.
എനിക്കുപ്ലസ് ടുവിന് തൊണ്ണൂറ്റിരണ്ടു പോയിന്റെട്ട്, അത്രാ വചാണു.
ഓ.. പഠിപ്പിയാണല്ലേ. കെമിസ്ട്രിക്കെത്ര- മാർക്കുണ്ടായിരുന്നു?
ട്ടോ.
ഹലോ... ! എനിക്ക് എൺപതിൽത്തായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ എൺപതിൽ എനിക്കൊരു എഴുപത്തിനാലും എഴുപത്തിഞ്ചാം എങ്ങാണ്ടായിരുന്നു
ഓഹ് പ്ലസ് ടുൻ്റെത് ഓമ്മയില്ല അല്ലേ
ആഹ് പ്ലസ്ടുന്റേന് ഞാൻ പറഞ്ഞു മീൻ നമ്മളിതെല്ലാം കൂ കൂട്ടിയിട്ടല്ലേ ഒരു മാർക്ക് ആ നാന്നൂറ്റി ഇരുപതില് എത്ര നൂറ്റി അറുപതിലും എനിക്ക് അതുപോലും ഓർമ്മയില്ല പക്ഷെ ആഹ് പക്ഷെ എനിക്ക് കെമിസ്ട്രില് എൺപതിൽ എഴപത്തിനാല്
അത് അത് പ്ലസ് വൺ പ്ലസ് വണ്ണിലാണ് എൺപതില് ടോട്ടൽ മാർക്ക് പ്ലസ് ടുവില് വരുമ്പം അത് നൂറില
ആടാ അതെനിക്ക് മനസ്സിലായി ഞാൻ പറയണതെന്താന്നറിയോ അത് നൂറിലാണെങ്കിലും മുന്നത്തൊരു കോളത്തില് നമുക്ക് എൺപതില് മാർക്ക് കാണിക്കും
ഓക്കെ ഓക്കെ ഓക്കെ ആഹ് മനസ്സിലായി
അതിന് അന്നേരം എനിക്ക് ഓർമയുണ്ട് നൂറില് എത്രയാകുമെന്ന് എനിക്ക് അതിന് നൂറിലല്ല എ പ്ലസ് പ്ലസ് വണ്ണും പ്ലസ് ടും കൂട്ടിട്ടല്ലേ പിന്ന മാർക്ക് ഇടുന്ന
അതെ അതെ
അതെനിക്കോർമ്മയില്ലാന്നെ
ആ ഇരുന്നൂറില് ശരിയാ നമുക്ക് പ്ലസ് വണ്ണിൽ എൺപതിലും പ്ലസ് ടുവിൽ നൂറ്റി ഇരുപതിലുവാരുന്നു ടോട്ടൽ മാർക്ക് ശരിയാ അതിൽ പ്ലസ് വണ്ണിൻ്റെത് ഓമ്മയള്ളൂ അല്ലേ
ആഹ് ഇല്ല ഞാൻ പറയണത് പ്ലസ്ടു വിൽ എനിക്ക് ഇത്ര മാർക്ക് ആയിരുന്നു പ്ലസ് ടു മാത്രം വച്ചിട്ടുള്ള കാര്യ ഞാൻ പറയണത്
ആഹ് ആഹ്
മനസിലായോ അല്ലാതെ പ്ലസ് വൺ പ്ലസ് ടു കൂടി കൂട്ടിട്ട് എനിക്ക് ഓർമയില്ല കൂട്ടീട്ടുള്ളതല്ലേ പറഞ്ഞ അതെത്രയും എനിക്ക് ഓർമ്മയില്ല
നാട്ടി തന്നെയാണോ പഠിച്ചതൊക്കെ
ഞാന് പ്ലസ് ടുന് നാട്ടിലാണ് പഠിച്ചത് പിന്നെ അതിന് ശേഷം എനിക്കൊരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങിട്ട് മാറേണ്ടി വന്നതാണ് എനിക്കി പൊറ ത്ത് പോയി പഠിക്കാനൊന്നും താല്പര്യൊന്നും ഉണ്ടായിരുന്നില്ല
ഉം ഓക്കെ ഓക്കെ
ആഹ് അതെ
അങ്ങനെ അപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ എങ്ങനെയുണ്ടായിരുന്ന്
ഫ്രണ്ട്സ് ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് ഞങ്ങള് നല്ലൊരു എന്താണ് എനിക്ക് എന്റെ സ്വഭാവത്തിന്റെയൊരു കാര്യം പറഞ്ഞാൽ പറ്റിയൊരു ടീമിനെ വൈബിന് ആൾക്കാരെ
ആഹ് ആഹ്
അതുപോലായിരുന്നു എനിക്ക് സ്കൂളെന്ന് പറയുമ്പോ
റ്റോ അപ്പ സ്കൂളി നല്ല ആക്റ്റീവ് ആയിന്നോ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് അങ്ങനൊക്കെയായിരുന്നോ
ആഹ് അതെ ഞാനും ടീച്ചേഴ്സൊക്കെ പറയും സമയ മൈക്ക് വിട്ട് കൊടുക്കില്ലാന്ന്
പേര് പറയണമെന്ന് നിർബന്ധമില്ലട്ടോ
ഞാൻ പറയണ എന്താറിയൊ എന്റൊരു നാടകത്തില പേരായിരുന്നു അത്
ആ നാടകത്തില് മൈക്ക് വിട്ടു കൊടുക്കൂലായിരുന്നുന്നല്ലേ
ആഹ് ഞാൻ പറയും അപ്പനും കുറെ നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു നമ്മുടെ നാടകത്തില ഒരു കഥാപാത്രമേ ഉണ്ടാവല്ലോ
അതെ അതെ അതെ അതെ
അപ്പ എങ്കിലും പറയും
മ്
നമ്മള് ബൈക്ക് വിറ്റ്
ഇണ്ടായിരുന്നോ
ഞാന് ന്താ ആ മോണാക്ക്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ സ്പീച്ച് പറയും. മോണെക്ട് സൗണ്ട് ണ്ടാക്ക്ണതല്ലടാ. മോണക്ട് ന്ന് ച്ചയിഞ്ഞാല് നമ്മള് ഓര ഒരു ഒരു നമ്മളെന്താ നമ്മൾ ഒരാളായിരിക്കും അഭിനയികാണ്ടാവ ഇന്ന് പല വേഷങ്ങളഭിനയിച്ചയിഞ്ഞാ ഒരു കഥ തന്നെ ഡ്രാമ നമ്മൾ
ആ ആ അത് ഓ മനസ്സിലായി മനസ്സിലായി.
അതാണ് മോണക്ട്.
ആ ഓക്കെ ഓക്കേ അടിപൊളി.
മോണാക്ട് ചെയ്തിരുന്നു. പിന്നെന്താ പ്രസംഗം പറയുമായിരുന്നു. പിന്നെന്താ
ഒരു സി വി രാമുന്റെ പ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
അതെങ്ങനെ?
അല്ല ഞാന് സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ
ആണ് ആ ഞാൻ സി വി രാമുന്റെ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്.
ആ ആ
അ ഞാനതിനെപ്പറ്റി ഞാൻ കൊറെ പ്രസംഗം പറഞ്ഞിട്ടുണ്ട് അതിലൊരു പ്രസംഗാണ്. ശരിയാ അതെ. പിന്നെന്താ ഡാൻസ് കളിക്കുന്നുണ്ട്.
ഓ ആണോ അയ്യോ എനിക്ക് ഡാൻസ് കളിക്കുന്നോരെ ഭയങ്കര ഇഷ്ടാ ഉമ്. ഞാൻ ഒരു കഴിവും ഇല്ല ഒരു കഴിവുല്ലാത്തതാണെന്റെ കഴിവ്.
ഒരു കഴിവില്ലാത്തതന്ന് പറയണ്ട. കഴിവുകൾ എന്തേലെക്കെ എന്തായാലും മനുഷ്യണ്ടാവും.
കഴിവെന്ന് പറഞ്ഞയിഞ്ഞാൽ ഞാൻ പാട്ട് പാടും പക്ഷേ എൻ്റെ എൻ്റെ സ്വന്തം ലിറിക്സും. എൻ്റെ സ്വന്തം ട്യൂണും ആയിരിക്കും.
അത് ശെരി. അതൊരു കഴിവാണല്ലോ. നമ്മക്കിപ്പന്തായിട്ട് ലിറിക്സ് ചെയ്യാൻ പറ്റാന്ന്റയണതൊരു വലിയൊരു കഴിവ് തന്നെയാണ് ശബ്ദം കേട്ടിട്ട് അവതാരികയൊക്കെ ആവാന് കഴിവുള്ളോരെ മാതിരിയുണ്ടല്ലോ.
അത് ചെയ്യൽണ്ട് കോളേജിൽങ്ങനെ ഓരോ ചെറിയ ചെറിയ പരിപാടിക്കെ വരുമ്പം അതിന് അവതാര വതരണം ചെയ്യാർണ്ട്.
ആ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്ക്‌യാ. അപ്പൊ ന്ത്ന്നാ കഴിവില്ലാന്ന് കണ്ടു പറയാൻ പാടില്ല
പക്ഷെ അതൊക്കെ ഒരു കഴിവായിട്ട് ൻക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ ഡാൻസും പാട്ടൊക്കെ നമക്ക് കഴിവ് അല്ലങ്കി ചിത്രം വരക്ക്യാ ല്ലെങ്കി എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്ക്‌യാ അതക്കെല്ലേ കഴിവ്.
പക്ഷെ ഞാൻ കുട്ടിനോട് പറയട്ടെ. നമ്മളെ വെറും തോന്നലാണതക്കെ ഇപ്പൊ ഡാൻസ് കളിക്കണ ഒരാളോട് പോയിട്ട് അവതാരകം ചെയ്ന്ന് പറഞ്ഞാ ആ കുട്ടിക്ക് പറ്റണന്നില്ല. അതാ കുട്ടിയുടെ കഴിവ് കുറവന്നെ അതിന്റെ കഴി പിന്നെ ഒരു അവതാരകാന്ന് പറയുമ്പോ എന്തൊക്കെ വേണം. സംസാര ശൈലി, ഭംഗി, എക്സ്പ്രഷൻസ്, എല്ലാം വേണ്ടേ അതൊക്കെള്ളതോണ്ടാണ്പ്പം പിന്നെ അല്ലാണ്ട് നമ്മളിപ്പോ ഒരു ഇപ്പൊരു ഇംഗ്ലീഷ് പറയണെങ്കി ഗുഡാഫ്റ്റർനൂൻ എവരി വൺ അങ്ങനെന്തെങ്കിലും പറയേണ്ടേ
ആഹ്
ആ ഇനിയിപ്പോ ഒരു സങ്കടം പറയയാണെങ്കില് നമ്മളെ അഭിനയം അൻനസരിച്ചിട്ട് നമ്മുടെ മുഖത്തെ ആക്ഷൻ ഒക്കെ ഇട്ട് വേണം ആറ്റിറ്റ്യൂഡ് വു അഭിനയിക്കാൻ പറ്റും
തെ അതെ അതെ ശരിയാണ് പക്ഷേ എനിക്ക് എനിക്ക് എല്ലാവരും പറയുക എൻ്റെ മോഖം ഫുള്ളാറ്റിറ്റ്യൂടാണ് എനിക്ക് അഹങ്കാരാണ് ജാടയാണ്ന്നാ. പക്ഷെ എക്സ്പ്രഷൻ കൊറച്ച് കൂടുതലാട്ടോ അതുണ്ട്.
അതാണ് മൊളേ എക്സ്പ്രഷനൊക്കെണ്ടാവും അതൊരു കഴിവല്ലേ എക്സ്പ്രഷൻ ആവ്വാന്നുള്ളത്. അന്റെ കഴിവ് കൊറഞ്ഞു പോയെന്ന് ഒരിക്കലും പറയരുത്.
വെറുതെ വെറുപ്പിക്കും.
ആണോ നിന്റെ കൂട്ടുകാരി എന്താ പറയല്?
ആരും ഒന്നും പറയുന്നില്ല അവര്ങ്ങനെ നോക്കിയിട്ടെനിക്ക് പ്രാന്താ പറയും.
ആണോ അതെന്തായാലും കൊള്ളാം. അപ്പൊ താങ്കൾ തന്നെ സമ്മതിച്ചു തന്നു താങ്കൾക്ക് ബ്രത്നണ്ന്ന്
പിന്നെ എന്റെ എന്റൊരു കൂട്ടുകാരിയിണ്ട് അവള് ഇതുപോലെ തന്നെയാ അവള് എ എന്തൊക്കെയോ കാണിക്കും. നമ്മക്കന്നേ മനസ്സിലാവൂലാ കുട്ടി എന്തൊക്കെയ കാണിക്കുന്നേന്ന്. അങ്ങനത്തൊരു ഒരു വട്ടുകേസുണ്ട്.
ആണോ അപ്പൊ വട്ടും വട്ടും തമ്മിൽ ചേരുമ്പോഴാണല്ലേ
യെസ് അതെ അതെ അതെ അതൊണ്ട് ഞങ്ങള് നല്ല മാച്ചായിട്ടിങ്ങനെ പോകുന്നു.
അതെ എന്നിട്ടെന്താ എൻജോയ് ചെയ്യുന്നൊണ്ടൊ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കോളേജ് ലൈഫൊക്കെ? എന്താച്ചാല് കോളേജിലല്ലേ പഠിക്കുന്നത്? ഞാനിനീ ഇപ്പ കോളേജ് നിങ്ങളെല്ലാം അങ്ങനൊക്കെ ചെയ്യല്ണ്ട് എന്നൊക്ക പറഞ്ഞതൊണ്ട് പറഞ്ഞതാട്ടൊ
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ വേറെ വേറെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിന്നിങ്ങനെ നമ്മള് ഓരോ ചെറിയ ചെറിയ ഇഷ്യൂസും എൻ്റെ ഭാഗത്തും അവരുടെ ഭാഗത്തും ഒക്കെ ഓരോ മിസ്റ്റേക്സുണ്ടാവ്വല്ലോ നമ്മള് വേറെ വേറെ വീട്ടീന്ന് വരുന്നവരല്ലേ അപ്പങ്ങനെ ചെറിയ ചെറിയ രീതില് സൗന്ദര്യപെണക്കങ്ങളൊക്കെയായി അതെ അങ്ങനെ പിന്നെ മാറി ഇപ്പം വേറെ രണ്ടു പേരായിട്ട്ണ്ട്.
അതുശരി അപ്പ നിങ്ങള് മൂന്ന് പേരാണോ ഒരു റൂമില്?
അല്ലല്ല ഞാനും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കോമഡി കാണിക്കുന്ന കുട്ടി അവളും ഞാനുആണ് ഒരു റൂമില്.
അങ്ങനെയാണോ നിങ്ങളവളെ വിളിക്ക്യയെപ്പോഴും?
അങ്ങനെയല്ല അവള് അവ അവളെ കാണാൻ നല്ല ഭംഗിയാ നല്ല നല്ല ക്യൂട്ടാണ് നല്ല ഓമനത്തമുള്ള മുഖം. അവള് എന്ത് കാണിച്ചാലും നമുക്ക് കുട്ടികളെ കളി പോലെ തോന്നും.
താങ്കളത് ആദ്യമായിട്ട അസൂയോള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. എന്റെ കോളേജിലൊക്കെയങ്ങനെ കുറെ അതിങ്ങനെ അത് സൂക്ഷിച് നടന്നത്
എന്നാ ശരിട്ടോ.
ഓ എന്നാ ശരിട്ടോ ഞാൻ കട്ട്‌ ആക്കെ